കേക്കാം കേക്കാം
ആ നമുക്ക് അവരെ പറ്റി സം മാറിപ്പോയി മാ റി
ആഹ ഒന്നുടെ പറയൂ ആ ഒന്നൂടെ പറയൂ
നമുക്ക് മാനസിക ആരോഗ്യത്തെ പറ്റി സംസാരിക്കാംല്ലേ ഹലോ കേൾക്കമോ? ഹലോ? ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെിൽ ഡിസ്കണക്റ്റ് ആകോ.
ബ്ലൂടൂത്ത് കണക്റ്റഡ് അല്ല.
ആ് ഇപ്പെം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ?
പക്ഷെ ഞാനത് ആ ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ
ആ താങ്കളുടെ കാഴ്ചപ്പാടില് മാനസിക ആരോഗ്യംന്ന് പറയുന്നത് എന്താണ്.
മാനസികാരോഗ്യംന്ന് പറയുമ്പം എനിക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റത്തില്ല.
ആഹ് ഇല്ല നിനക്ക് വേണമെങ്കിൽ ചില ചിലതിൽ ലാംഗ്വേജസും മിക്സ്ഡ് ആകാൻ പറ്റും. പക്ഷെ കൊഴപ്പില്ല നിനക്ക് ഇഷ്ടമുള്ള രീതിൽ സംസാരിക്കാം. ഹലോ?
ഉ
ഹലോ?
കേക്കമോ?
ആ കേൾക്കാം.
ഇടക്ക് ഇടയ്ക്ക് ഒന്ന് ഓഫ് ആയി പോകുന്നുണ്ടടി.
മാനസികം എന്ന് പറയുമ്പം സൈക്കോളജിക്കലി ആണെങ്കിലും സോ ലി ആണെങ്കിലും ഉള്ളൊരു മനുഷൃന്റെ വെൽബീയിങ്ങിനെയാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത്. എന്നാണ് ഞാൻ വിശ്വസി എന്തോ?
ഓക്കെ ഓക്കെ. നമ്മടെ സമൂഹത്തില ഈ ആ മാനസിക ആരോഗ്യംന്ന് പറ്ഞ്ഞ ഒരു സംഭവത്തെ ഒരു. കൊറെ സ്റ്റീലോ ടാപ്പും കൊറെ സ്റ്റിഗ്മ എല്ലാം ബിൽഡപ്പ് ആക്കി വെച്ചിട്ട്. ആഹ് ഇ വട്ടുള്ളവരാണ് പോയി സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അല്ലെങ്കിൽ സൈക്കാർട്ടിസ്റ്റിനെ കാണേണ്ടത് ബ ട്ടുള്ളവരാണ് മെഡിസിൻ എടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്?
ആഹ്. അത് തികച്ചും ഒരു എന്താ പറയുന്നേ അതൊരു. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്ല്ല.
ആഹ്.
രണ്ട് ഇതിനെ പ്പറ്റിയിട്ട് ഒരു ഒരു തരത്തിലുള്ള ഒരറിവില്ലാത്തവർക്കാണ് അങ്ങനെ പറയാൻ പറ്റ അതിനെപ്പറ്റി അറിവുള്ളവർ ഒരിക്കലും ആ അത് ആ മോശമാണെന്ന് പറയത്തില്ല.
മ് ഹു.
പിന്നെ ഒരു പനി വരുമ്പം നമ്മൾ എങ്ങനെ ഒരു ഡോക്ടറ്നെ കാണുന്നു ആ ലാഘവത്തെ തന്നെ മാനസീകാരോഗ്യ നെ കാണുന്നു മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പഴും ഈക്വലി ഇമ്പോർട്ടൻറ് ആണ് ഒരു ഫിസിക്കൽ ഹെൽത്തുയിട്ടുള്ളത്. അപ്പം അതിന് അത്ര നോളജ് സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഒരു അങ്ങനെ ഒരു അവെയർനെസ്സ് കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ അതില്ലാതെ കൊടുത്തിട്ട് അതില്ലാ അതില്ലാത്ത പക്ഷേ ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല.
ഓക്കേ ഓക്കേ എന്തേലും എന്നോട് ചോദിക്കാന്ണ്ടോ? മാനസികാരോഗ്യത്തെ. പറ്റെ ഞാന എങ്ങനെയാണത് കാണുന്നത്.
തോന്നുന്നത് വേറൊരു ഫീൽഡ് ആണല്ലോ സ്വാഭാവികായിട്ട്.
അതെ ആ ഞാനും ഒരു മ ഒരു മനുഷ്യൻ ഒ എത്ര മാത്രം. ഓക്കെ ആയിരിക്കുന്നതിലോ അല്ലെങ്കില് ഈ പറയുന്ന ഒരു ഹോളിസ്റ്റിക് വെൽബീങ്.
ഒന്നുടെ പറയ്?
ആഹ് ഒരു ഹോളിസ്റ്റിക് വെൽബീയിങ് ആണ് അതൊരു എന്താ നമ്മള എല്ലാ തരത്തിലും നമ്മള്ടെ ഒരു. ആഹ് ഒരു എ ഒരു കറക്റ്റായ രീതിയിൽ നമ്മൾ അതിനെ ചെയ്യാ അല്ലെ നമ്മളൊരു എപ്പളും.
അയ്യോ.
എല്ലാത്തിനും നേരിടാനുള്ളതോ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് വെൽബീയിങ് ആണ് എനിക്ക് അതിനെ പറയാൻ പറ്റുന്നത്.
അതെ മാനസികാരോഗ്യം നഷ് ഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ആസ് എ ഹ്യൂമൻ ബീങ് എ ഹ്യൂമൻ ബീയിൻ്ന്റെ ഒരു താളം തെറ്റുന്നത് പോലെ ഒരു റിതം മാറുന്നത് പോലെയാണ് മാനസികാരോഗ്യം ശ രിയല്ല എന്നുണ്ടെങ്കിൽ. ഇപ്പ ഇതിന് ഒരുപാട് കമ്പോണൻസ് ഉണ്ട് ഒരുപാട് എന്തുവാ തലങ്ങളുണ്ടല്ലോ അപ്പം അത്. എന്തോ ആൾക്കാര്ക്ക് മനസ്സിലാക്കാൻ അങ്ങനെരു സോഴ്സ് ഉള്ളപ്പോ അത് യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെട്ക്ക ബേസിക്കലി അവരവർ അവർ. വരവരെ അറിയ്ക എന്നാല് അല്ലെ ബാക്കിയുള്ളോര്ടെ കാര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ ബാക്കിയുള്ളോരു ഹ്യൂമൻബീന്റെ കാര്യം. സ്വന്തം ഒരു ബീങ് ഒരു ഹ്യൂമൻ ബീയിന്റെ നമ്മുടെ എന്താ പറയുന്നേ. നമ്മടെ വർഗത്തിലുള്ള നമ്മടെ തന്നെ ആൾക്കാരെ നമുക്ക് മനസ്സിലാവണോന്നുണ്ടെങ്കിൽ നമ്മൾക്ക്. ക്ക് നമ്മളെ ആദ്യം മനസ്സിലാവണം.
അതെ അതെ.
അതൊരു വലൃയൊരു ആ എന്തു പറയ്ന്നേ ഒരുപാട് ടൈം കൺസ്യൂമിംഗാണ്. ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങ് വേണം കൊറെ സമയം എടു അത് മനസ്സിലാക്കി എടുക്കാൻ പക്ഷെ അതിനൊ എഫേർട്ട് എല്ലാ മനുഷ്യരും ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരവര് അവരവറെ മെന്റൽ ഹെൽത്തിനെങ്കിലും ആ അതെ
പിന്നെ ആഹ് ഈ ആഹ് കൗൺസിലേഴ്സ് അതത് സൈക്കോളജി സൈക്കോളജിസ് സൈക്രാട്ടിസ്റ്റും ഡിഫ്റെന്റ് ആണല്ലോ അതായത് സൈക്കോളജിസ് പക്ഷെ നമ്മള് കൗൺസലിങ്ങ് എടുക്കാനായിട്ട് അത് ഒരു സൈക്കോളജിസ്റ്റ്ന്റെ ഒരു ലെവൽ കഴി നമ്മളൊരു സൈക്രട്ടിസ്റ്റിനെ അപ്പ്രോച്ച് ചെയ്യുന്നത് അപ്പം പലർക്കും ഈ ഇതിന്റെ ഡിസ് ഡിഫ്രൻസ് അറയത്തില്ല സൈക്കോളജിറ്റിന്റെയും സൈ ക്രാട്ടിസ്റ്റിന്റെയും അവര് ര രണ്ടും വേറെവേറെ രീതിയിലാണ് അവർ കാണുന്നത് ഇപ്പം പോയി സൈക്കോളജിസ്റ്റിന്റെ അടു
ഇപ്പം സൈക്കോളജിസ്റ്റി ഇപ്പം സൈക്കോളജിസ്റ്റിനെയും സൈക്ക്യാട്രിസ്റ്റിനെയും ഇന്ത്യയിൽ ഏതേ ഏകദേശം ഒരേ കാണത്തിലാണ് കാണുന്നത് പക്ഷെങ്കി ഇത് രണ്ടു രണ്ടു മേ ഖലയാണ് ഒരിക്കലു ഇപ്പ ഇന്ത്യേൽ പറയുംപോ സൈക്ക്യാട്രിയുടെ അണ്ടറിലാണ് സൈക്കോളജി എന്ന് പറഞ്ഞ മിസ് കൺസെപ്ഷൻണ്ട് അത് ആ ആക്ച്വലി ഇവിടുത്തെ പല മേഖലകളിലും അങ്ങനെതന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കി പോലും ആ ഹെഡ് ഓഫ് ദി ബോഡി എപ്പഴും സൈ ക്യാട്ടറി ആവാറാണ് പതിവ് കാരണ എന്തോന്ന് വെച്ചു കഴിഞ്ഞാ അവര് എം ബി ബി എസ് ആ എം ബി ബി എസ് ചെയ്യാ അതായത് അവര് മെഡിസിനാണ് ഇതിന്റത്തിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഡിഫ്രൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സക്കോളജിയിലൊരിക്കലും മെഡിസിൻ പ്രിസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഒരു ക്ലൈന്റിന് ഒരു പേഷ്യന്റിനോ നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യൻ പറ്റാത്തത് കാരണം നമുക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ത്തതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ഡിഫ്രൻസ് രണ്ട് സൈക്കോളജിന്ന് പറയുമ്പോ ഒരു പ്രിവെൻഷൻ മേഖലയാണ് ആദ്യം ഇത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു സെക്ടറിലാണ് അത് നിൽക്കുന്നത് ഇതൊരു ഇ ത് ഡിസോർഡറിലോട്ട് മാറുമ്പോഴാണ് ഇത് സൈക്യാട്രീയുടെ അണ്ടറിൽ പോകുന്നത് അ സൈക്യാട്രീലെ അണ്ടറിൽ നിന്ന് എപ്പയുന്ന് പറഞ്ഞു കഴിഞ്ഞ മെ മെഡിസിൻ അത് മെഡിസിൻ കൊടുത്ത് മെയ്ന്റെയ്ൻ ചെയ്യ എന്നുള്ളതിലപ്പുറത്തേക്ക് ഡിസ്
ഹ് ഹ്
ആ പ്രിവെൻഷൻ മേഖലയല്ല മെയിന്റനൻസ് മേഖലയാണത്
സൈക്കോളജിസ്റ്റ്ന്ന് പറയുന്നത്
അല്ല സൈക്ക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ മേഖലയാണ് സ കോളജിന്ന് പറയുന്നത് മെയിന്റനൻസ് മേഖലയാണ് ഈ പറയുന്ന പോലെ സൈക്കാട്രി മെഡിസിൻ ആണത് ആഹ് നമുക്ക് ലീഗലി ഒരു ലും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ക്ലൈന്റിന് ആ ഈവന്റ് നമുക്ക് ചിലപ്പോൾ ഒരു വ പക്ഷേ അത് അിറിയായിരിക്കും ചിലപ്പോ ഒരു പക്ഷെ നമുക്ക് മരുന്ന് അറിയാങ്കി പോലും നമുക്ക് ലീഗലി ഒരിക്കലും മരുന്ന് പ്രിസ്‌ സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴാണ് നമ്മൾ സൈക്ക്യാട്രിയിലോട്ട് സ്റ്റജസ്റ് ചെയ്യുന്നത് അതായത് ലോങ്ങ് ടേം ആഹ് അഹ് ലോങ്ങ് ടേം കേസുകളൊക്കെ വരുമ്പം ഇ സ്വിച്ച് ഓഫ് പ്രൈനി അതൊരിക്കലു നമുക്ക് ക്ലിനിക്കലി മാത്രം പരിശ്രമിച്ചോണ്ട് മാറാൻ പറ്റത്തില്ല സി ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ മെയിന്റനൻസിന് മെഡിസിന്റെ ഹെല്പ്പ് വേണം അതാണ് എ എറ്റവും വലിയൊരു ഡിസോർഡർ അപ്പ അതിന് മെഡിസിൻ്റെ ഹെല്പ്പൂടെ വേണം അത് സൈക്ക്യാട്രിയിലോട്ട് പോകും
ഓക്കെ അപ്പം ഈ കൌൺസിലിംഗ് കിട്ടുന്നവർക്കും രണ്ട് തരത്തിലുള്ള എക്സ് ക്സ്പീരിയൻസ് ആയിരിക്കൂല അതായത് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയത് ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയവർക്ക് കൗൺസിലിനോട് എപ്പോഴും ഒരു നെഗറ്റീവ് അപ്പ്രോച്ച് ആയിരിക്കും
ഒറപ്പായിട്ടും തികച്ചും തികച്ചും യാദർശികമാണ് ആ കഥ
മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത് അങ്ങനൊരു എക്സ്പീരിയൻസ് വന്നൊരാളുടെ
ഓക്കെ താ കൗൺസിലിങ്ന്ന് പറയുമ്പ ഒരു ക്ലിനിക്കൽ സൈക്കോളജിയും കൗസിലിംങുന്ന് പറയുമ്പ രണ്ട് രണ്ട് സെക് ഈ കൗൺസിലിങ് സെ കോളജ് ഇന്ന് പറയുന്നത് ബേയ്സിക്കലി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് അല്ലെങ്കി എന്തെങ്കിലും. അങ്ങനത്തെ ഇമ്മീഡിയറ്റ് കോ ഹ് പ്രശ്നങ്ങൾക്ക് ഏഹ് അതായത് ഇമ്മീഡിയറ്റ് ഇഷ്യൂസിനൊക്കെ ചെല്ലുന്നൊരു സെന്റ്രാണ് കൗൺസിലിംഗ് സൈക്കോളജി ഇന്ന് പറയുന്നത്. ക്ലിനിക്കൽന്നു പറയുമ്പൊ കൊറച്ചുകൂടി ഇൻ്ഡർ തൈറോൾ ഡിസോഡേഴ്സ് ഇട്ക്കുന്നതാ സി കൗൺസിലിങ്ങിനാണെങ്കി അതായത് കൗൺസിലിങ്ങിനുള്ള നോളജ് ഇന്ന് പറഞ്ഞാ വാസ്റ്റാണ്. അപ്പ ആൾക്കാർ പറയുന്നത് ഒരു മോട്ടിവേഷനാണെന്ന് പക്ഷെ ഒരി രിക്കലു അല്ല. അപ്പൊ എപ്പഴും ഒരു കൗൺസിലിംഗ് സൈക്കോളജ്സ്റ്റിനെ കാണാൻ പോകുമ്പൊ വിദ്യഭ്യാസം നോക്ക്വ പറ്ഞ്ഞെ അവർക്ക് ബി എസ് സി സൈക്കോളജിയിലാണൊ, മാസ്റ്റേഴ്സ് സൈക്കോളജിയി തന്നെ ആണോ അവര് പീസ് ഒക്കെ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ടൊ. ആദ്യം നിങ്ങൾ പോണ കൗൺസ് ലേഴ്സിൻ്റെ എജ്യൂക്കേഷൻ മനസ്സിലാക്ക. ദെൻ എല്ലാ തരത് ഇസ്റ്റുകളും എല്ലാ ക്ലൈൻറ്സിനും പറ്റുന്നതല്ല. പലർക്കും പലതായിരിക്കും വർക്കാവുന്നെ ചെലപ്പ എനിക്ക് വർക്കാവുന്നത് ഈ ഈ തെറപ്പിസ്റ്റ് ആണെങ്കില് ആ തനിക്ക് വർക്കാവുന്നത് വേറൊരു തെറാപ്പിസ്റ്റ് ആയിരിക്കും. അതെപ്പെഴും ഒര് ട്രയല് എലാൻ എറർ മെത്തേഡാണ്. നമ്മൾ അതിന് വില്ലിങ്ങായി. ക്കണം. ഈ തെരപ്പിസ്റ്റ് എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കില് ഞാൻ മാറി വേറൊരാളെ ചൂസ് ചെയ്യാൻ കേ ഒരു അങ്ങനൊരു സാധനം ഉള്ളീന്ന് വരണം. അ അല്ലാതെ ഒരിക്കലും സീ ഇപ്പം എന്ത്വ. ഞാൻ പറഞ്ഞു കൊടുക്ക്ന്ന കാര്യം ചെലപ്പം മൻസ്സിലാവുന്നത്. ഇ പത്തു പേർക്കായിരിക്കും. വേറെ പത്തു പേർക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും മനസ്സിലാവാൻ പോന്നില്ല. അല്ലെ അവർക്കത് കണക് റ്റാവത്തില്ല. അപ്പൊ അതൊരു ചെലപ്പൊ ഒരു ഒരുപക്ഷെ എക്സ്പീരിയൻസിന്റെ കൊറവായിരിക്കാം. അല്ലെങ്കി ആ അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതില്. അപ്പം ഇഷ്ടപ്പെട്ട് ട്ടില്ല അല്ലെങ്കി അത് ശരിയല്ല എന്ന് തോന്ന്വാണെങ്കി തൊറന്ന് സംസാരിക്ക. അപ്പൊ ചെലപ്പൊ അവര് തന്നെ നിങ് ക്ക് വേറൊരു നി നിങ്ങക്ക് ആവശ്യള്ളൊരു ഒരു തെറപ്പിസ്റ്റിനെ അവര് സജസ്റ്റ് ചെയ്തു തരും. അങ്ങനെയുള്ളവരെ കോടാക്ട് ചെയ്യ. എപ്പഴും അതൊരു ട്രയലന്ററർ മെ ത്തെടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതില് തല വെക്ക. പി ഇതില് ഇതില് പോയി ചെല്ലുമ്പം അങ്ങനൊരു മൈൻഡ് സെറ്റ് കൂടെ വേണം. പിന്നെ മാത്രല്ല ക്വാളിഫിക്കേഷൻ ആണ് ഫസ്റ്റ് അന്റ് ഫോർമോസ്റ്റാര്യം. അർക്ക് അവര് അത്ര ക്വാളിഫൈഡ് ആണ്. പക്ഷെ ക്വാളിഫൈഡ്ല് മാത്രം കാര്യല്ല. ആഹ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിവരം ഉണ്ടാവണോന്നും ഇല്ലല്ലോ.
അതെ അതെ.
അപ്പം ആ രണ്ട് കോൺസെപ്റ്റും മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ എന്തൊ എൻ്റെ തെറപ്പിസ്റ്റ് ചെലപ്പം എനിക്കായിരിക്കും കംഫോർട്ടബിൾ എനിക്കായിരിക്കും നല്ലത്.
ഓക്കെ. പക്ഷെ നമ്മളിപ്പം ഒരു ഒരു കൗൺസിലർ എപ്പളും ഒരു സ്ട്രയ്ഞ്ചർ ആയിരിക് ക്കിട നമ്മളാദ്യായിട്ട് കാണാൻ പോകല്ലെ. അപ്പൊ നമ്മൾടെ എല്ലാ പേഴ്സണൽ ഇഷ്യൂസ് പോയി ഷെയർ ചെയ്യുമ്പഴ്ത്തേക്കു. ഒരു ഓക്ക്‌വെട്നെസ് അല്ലെങ്കില് ഇല്ലെങ്കില് എന്താ ഒരു ബുദ്ധിമുട്ട് ആൾക്കാര് നേരിടുന്നത് നേരിടുന്ന അവർ തന്നെ ഇങ്ങനെ ട്ടീഷ്യംസില് ബിൽഡെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ഹെസിറ്റേയ്റ്റ് ചെയുന്ന ആൾക്കാര്ണ്ട് കൗൺസിലിങ്ങില് എടുക്കാൻ വേണ്ടിട്ടുള്ള. അപ്പം അവരൊക്കെ എങ്ങനെ ആയിരിക്കും. അതൊക്കെ അപ പിന്നെ ഒരു പോയിന്റില് അവര് പിന്നെയും കൗൺസിലിങ് എടുക്കുന്ന ഒര അവസ്ഥ വരുമ്പം അവര് എങ്ങനായിരിക ക്ക്യ് മാത്രമേ നേരിട്ന്നത്. അല്ലെങ്കില് അതെങ്ങനെആയിരിക്കും ഡീല് ചെയ്യേണ്ടത് അവര്
തെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ എന്ന് പറയുന്നത് കുറേ ദിവസത്തെ ഒരു പ്രോസസ്സണ് നിങ്ങളെ പോലെ നിങ്ങ നിങ്ങളെ നിങ്ങൾക്ക് കൗൺസിലേഴ്സ് സ്ട്രെയിഞ്ച് ആയതുപോലെ നമുക്കും നിങ്ങള് സ്ട്രെയിഞ്ച് തന്നെയാണ് അപ്പൊ അവിടൊരു റാപ്പോർട്ട് ഉണ്ടാക്കി എടുക്കുകന്നുള്ളത് കൗൺസിലേഴ്സിൻന്റെറെസ്പോൺസിബിലിറ്റിയാണതിന് അതില് സഹകരിക്കുക ന്നു ള്ളത് ക്ലെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് ഒരു ദിവസ ത്തെ ഇതെല്ലാം ചെന്ന് പറയേണ്ടി ഒരിക്കലും വരത്തില്ല അവർ ആദ്യം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളൾ എവിടുന്നാണ് പേരും സ്ഥലോം അഡ്രെസ ഡ്രസും നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് മാത്രമേ നടക്കത്തുള്ളൂ രണ്ടാമത്തെ സെഷനിലായിരിക്കും നിങ്ങള്ൾ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളിവടെ എത്തി എന്ന് ചോദിക്കുള്ളൂ മൂന്നാമത്തെ സെഷ ൽ എത്തുമ്പോഴായിരിക്കും ആ പ്രശ്നത്തിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ നമ്മൾ സംസാരിക്കയുള്ളൂ അങ്ങനെ ഇതൊരു വലിയ പ്രോസസ്സാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്നൊരു പ്രോസസ്സല്ല
ഓക്കെ
അപ്പ അതോണ്ട് വളരെ എന്തുവാ വളരെ സിസ്റ്റമാറ്റിക്ക ആയിട്ട് നടക്കുന്നൊ ഒരു പ്രോസസ്സസ് അല്ലാതെ ഒരു ദിവസം പോയി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തരണംന്ന് അവരും ആവശ്യപ്പെടുന്നില്ല അവർക്കൊരിക്കലും അത് പറ്റുന്ന കാര്യ- ല്ല അത് ചെയ്യാന്നുള്ളത് അപ്പൊ അവർക്ക് നിങ്ങ നിങ്ങളുടെടു- തോട്ടൊരു സമയം വേണം അങ്ങനെയൊരു അങ്ങനൊരു സംഭവം കൂടിയുണ്ട് ഇതിൻ്റെ പുറകെല്
ഓക്കെ ഓക്കെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു താങ്ക് യു സോ മച്ച്
താങ്ക് യൂ ആഹ് ആഹ്